ഹലോ കേക്കാവോ കേക്കാവോ ഇതിന്റെ പിന്നേം വിളിക്ക ക്കാൻ പറ്റുമോ അന്ന് വിളിച്ചല്ലോ പറ്റേ
പറ്റും ആ
ആണോ
ആഹ് ഇയാളെന്താ വിളിക്കാത്തെ ആരെയും ഇയാള് വിളിക്ക്‌ ആരെങ്കിലും
ഏ ആരേം വിളിക്ക എനിക്ക് ആരേം അറിയത്തില്ലല്ലോ ഇതിനകത്ത് ആ നിന്നെ ഞാൻ വിളിക്ക പിന്നെ അതങ് വിട്ടും പോയി പിന്നെ എങ്ങനെ ഇതിനത്തെ എനിക്കറിയത്തില്ല ഇന്നത്തെ എവിടെ കോളെയ്യേണ്ടതെവിടാനൊന്നും നീ വിളിക്കുമ്പോ ഇതിനാത്ത് കോൾ ങ്ങനെ വരും അതേ ഉള്ളലെനിക്കറിയാത്തോന്നുല്ല
ഇതിനകത്ത് എടുത്താൽ മതി ഇപ്പോൾ വരും അഞ്ജലി അനക് വയ്യായിരുന്നല്ലോ നീ ആ പറഞ്ഞില്ലല്ലോ എന്നെ വിളിക്കൊരു ദിവസം
ആ ഒരു ദിവസം എന്നാ കുഞ്ഞമേട മോള് പോയപ്പോ ഇങ്ങനെ ആ അങ്ങനെ പോയായിരുന്നു അങ്ങോട്ട് നീ നീയും ശ്രീഹരിയും ചെന്നന്നൊക്കെ പറഞ്ഞായിരുന്നു നീ യും ശ്രീ ഹരിയും അതന്നായിരുന്നു വേറൊരു ദിസം ഇങ്ങനെ മെസ്സജ ഇട്ട്
നിങ്ങള് എന്നില്ലേ അത് കഴിഞ്ഞിട്ടഞാൻ പോയത്.
ആഹ അത് തന്നെ അത്
എനിക്ക് മെസ്സേജ് ഇങ്ങനെ ഇട്ട് അവരൊക്കെ വന്ന് നീ വന്നില്ലല്ലോ എനിക്ക വയ്യാ അ കിടക്കയിരുന്നുക്കന അപ്പ ഞാൻ ഇങ്ങനെ ചെയ്യുന്നു.
ഒരു ദിവസം കണ്ണനും അയ്യോ അതാ ടി മുഖത്ത് ഞാൻ ചോദിച്ച് മൂത്ത് നിറച്ച് കുരുവും ഒക്കെ അപ്പോൾ ആൾ പറഞ്ഞഞ് ഇപ്പം യൂത്തും ഒന്നും ഇടുന്നില്ലടി വൈ അതിന്റെ അത്രേ ഉള്ളൂ അത് ഉപയോഗിക്കുമ്പോൾ മാത്രേ ഉള്ള അതിന്റെറെ ഒരു ഇത്
സത്യം ഒരുമാതിരിങ്ങായത് ഭയങ്കരമായിട്ടങ്ങങ് മുഖം അങ്ങോട്ട് ടള്ളായി.
അന്ന് ഞാൻ നിന്നെ വിളിക്യോ മെസേജ്ക്യോക്കെ ചെയ്തിട്ട് നീ അനക്കോ നീ പറഞ് ശ്രീഹരിക്കും ഫോണില്ലാത്തൊണ്ട് വിളിക്കത്തി ആര എടുക്കത്ത
ഏ അക്ക ശ്രീഹരിക്ക് പോട് പിന്ന എനക്ക്ത് വെഷമം പറ്റ ശ്രീഹരിയുടെ അമ്മ പനിയാന്ന് വിളിച്ചാരുന്നു.
ഇപ്പഴുംല്ലേ ഫോൺ, ആ ഒണ്ട് അപ്പോഴോ പിന്നെ അപ്പൊ ഫോണില്ലാതെങ്ങനെ
ഫോണില്ലാക്യങ്ങാ അങ്ങനെങ്ങാണ്ടൊക്കെ ഇവനെങ്ങ് നടക്കും
അല്ല അപ്പൊ എന്തുവാ അല്ല അവനെ എന്തേലും ഒന്ന് വിളി ആരേലും വിളിക്കണങ്കിലൊക്കെ
അമ്മയുടെ ഫോണീന്ന് വിളിക്കും. ഇങ്ങോട് നേരത്തെ വന്നിട്ട് പോയതേ ഉള്ളൂ ഒരു ദിവസം ആർടെ വീട്ടിനിക്കത്തില്ല. ഇങ്ങ് വരും അതെന്നെയും കൊണ്ട് പുറ പോയിട്ട് വന്ന് വീട്ടി
ഫിസ്
വിട്ടീന്ന് വീട്ടീന്ന് മട്ത്ത് പ്പോ ഒരു കോഴ്സ് എടുത്ത് പഠിക്കാന്നും പറഞ്ഞ് നിന്നേ ഹരി കെട്ടിപ്പറ അമ്മ എന്നെ വിളിക്കുന്നു. പൈസ കൊടുക്കാൻന്ന് പറഞ്ഞ ഞാ അപ്പൊ ഞാവിചാര്ക്യും ഇതെന്ത് എന്റെ കൈയിലെവിടുന്നാ പൈസ ഞാൻ പറഞ്ഞു എൻ്റേലെങ്ങുംഇല്ലെന്ന്, ഞാൻ പറഞ്ഞു
ഞാപടെ അമ്മ എന്തുവ
ആ അതാണ്. ഇങ്ങനൊക്കെ പറയുന്ന് ആരെങ്കിലും പറയോ ഇങ്ങനൊക്ക
ആ കുറെ ചുമ്മാ ആദ്യ ഇപ്പഴേ പറയ്ന്ന് പൈസ ഒന്നും കൊടുത്തുള്ളൂന്നും വേണ്ടത്ര സ്നേഹമായാലും
ഞാ നെയി
എന്തുവാ അയ്യ അതാണെടീ കല്യാണം നീണ്ട്മായി. ഇല്ല അയ്ന് മുന്നേള അവ അമ്മയെകൊണ്ട് അവ അമ്മവരാ അവൻ ചോയ്പ്പിക്കുന്നെയാണോ അതോ
അല്ല ഞാൻ എന്നിട്ട് റ മ്മ ന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ശീഹരിയുടെ പറയണ്ടന്ന് ചോയിച്ചതി, എന്നിട്ട് ഞാനീ ശ്രീഹരിയെവിളിച്ചിട്ട് ഞാൻ പറ ഇങ്ങനെ നിങ്ങ അമ്മ പൈസ ചോയിച്ച് ആളെ പഠിക്കാൻ വിടാനാന്ന് പറഞ്ഞത്ങ്ങനെ അപ്പത്തെ കൂടെ അള ക്യങ്ങ്മറിച്ചുകളവർടെവീട് എന്റെ പൊന്നെ. ഇങ്ങട് ഞാപറഞ്ഞില്ലേ അവളെ വിൾച്ച് പറയര്ത്. പറമ്മേ ൻ്റട്ത്ത ശ്എന്തോത്തിനെ പറഞ്ഞവരോട് അവനെൻ
എന്തും മൻസിയായില്ല ഓ അവൻ അവൻ ചൂടായി.
അവർടെ അമ്മേടെടുത്താആ പൈസ ചോയിക്കും. ആ എനിക്ക് ആർടെം പൈസ നിങ്ങക്കാനിങ്ങടെ ചുമതലയ പടിപ്പിക്കേണ്ട അല്ലാ അവളുടെ ചുമതലയല്ലന്നും പറഞ്ഞിടങ്ങ് തുടങ്ങി.
അവനെന്തോ പഠിക്കാനായിര്ന്ന്
എന്തൊ ഫിറ്റ്നസിന്റത് എറണാകുളത്ത്
ആ
ഇവനും സുബീത്തൊ ആ ചെറുക്കനൂടെ പോവാനായിരുന്നു.
പോന്നോന്ന് എന്തോ കിട്ടും, വല്ലോ അതിന്നല്ല സേവ് ചെയ്തല്ലെങ്കിൽ
അവിടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അവിടെ പുതിയ ആൾക്കാര് വന്നപ്പോ ഇവന്റെടുത്ത് പറഞ്ഞത് നിക്കാൻ പക്ഷെ. ഇവൻ നിന്നില്ല ഇവർടട്ത്ത് പറഞ്ഞിട്ട് ഇവര് ക്യാ നിർത്തിയങ്ങ്. വീീട്ടൊന്ന് വീട്ടി ഇരിക്കുന്നു മറ്റേ ചെറക്ക് എനി പൈസയുണ്ട് അപ്പൊ അച്ചറക്ക്ൻ പഠിക്കാൻ പോവാന്ന് പറഞ്ഞു പ്പൊ ഇയാളും അതിനന് അനുസരിച്ചുണ്ട് ക്ലാസർൊക്കെ ഇന്നലെ ചേർന്ന് കോഴ്സിനന് കേയർു പൈസ കൊടുത്ത്
എത്ര കോഴച്ച് കൊ കൊ അരിവനും ചേർന്നോ
അീവന്റെ പൈസ ഇല്ല അങ്ങനെ അ തീർക്കാൻ ചോറും ആ ഞാൻ പറഞ്ഞ ലോൺ എടുക്കും എന്നെക്കൊണ്ട് പറ്റന്ന് ഞാൻ തരാം ബാക്കി ടക്കൻ
ആഹ കൊള്ളാ
ഓളും ഇല്ലേനും 'പ്പ ഓളും മേടിക്കും എന്തായാലും
പോഓണ അന്ന് എന്ത് ഇന്റെ അഹങ്കാരം
ഒരു ര സത്യം എന്റെ അഹങ്കാരം അതാ എനിക്ക് വിഷപ്പ ഞാൻ കാരു
എന്നിട്ട് അവന് ചെയ്യാം അല്ല അവ അവന എന്നാലും അങ്ങനെ ഫോണിലാ ജീവിക്കും
കഷ്ടം അതാ ഞാനും ആലോചിക്കുന്നു
ആ പിന്നെ അമ്മയുടെ ഇന്റ്റയിലൊക്കെ കേറുന്ന എപ്പോഴോ അമ്മയുടെ പോണീന്നോ
അപ്പ അത്രത്ര നളാ എറിട്ട് ഞൻ എ എന്നാലും ഞാൻ മേടിച്ചു ഞാന എറങ്ങ
ആണോ അതേ ഉള്ളില്ലേ എന്താണ്ടെന്ന് ഞൻ പറയാമെന്ന ഞാൻ ക്ലാസ് മറ്റേന്നാ തുടങ്ങുവണ്ട് ആഹ പിന്നെ അതല്ല ജിഷ്ണുവിന്റെ കാര്യം പറയാം യൂണിഫോം ഇല്ലടിീ യൂണിഫോം എന്നും ഇടേണ്ടല്ലോ നോർമൽ ട്രസ് കളറാ അല്ലാതെ എന്തോ എന്തേലിലും പ്രോജക്റ്റ് അങ്ങനെ വല്ലോ ഉള്ളപ്പോൾ മാത്രം ഇട്ടാൽ മതിയ ഉണ്ടോന്ന്
കൊള്ളാം എന്തായാലും നല്ല കാര്യ ആഹ് ജിഷ്ണുവിന്റെ
ഷ്ണവും എല്ലാം വിട്ട് അന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ല നിന്നെ നിന്നെ വിളിച്ച് ഞാൻ പറഞ്ഞില്ല അന്ന് എന്വാ ഇട അവൻ സംശയം മാറിയിട്ട് വരാൻ നിനക്ക് ഓമ്മയി എന്നാ നിനക്ക് അതെന്താ ജു ഈ മാസം പ ആദ്യമേ. ഞങ്ങട്ട് ഞാൻ നിനക്ക് മസേജ് ഇട്ടത് ഓർമയുണ്ടോ മിംബർ പറഞ്ഞഞ് അടിയവൻ പറഞ്ഞഞ് സംശയം മാറിയിട്ട് വരാൻ ഞാൻ പറഞ്ഞില്ല ഇന അൻ പോവത്തില്ല അന്ന് ഇതുവരെ പിന്നെ ഒരു വിളി ഇല്ല ഒരു മെസ്സേജ് പോലും ഇല്ല ഞാനും അങ്ങോട്ട് അയച്ച പോോല്ല ഇല്ല ഇല്ല അതുകൊണ്ട് അതങ്ങനങ്ങ് ഇതായി നീ ഒന്നും ഇല്ല എത്രേ അവൻ ഇത്രയേ ഉള്ള അവന് ശൈല്യമായിരുന്നു ഇല്ല അതല്ലേ ഒന്ന് ആലോചിച്ച നോക്കടി അന്ന് അവന അങ്ങനെ ശല്യം മാറിട്ട് വാ ഞൻ ഒന്നിനും പോകുന്നില്ലൊന്നും പറഞ്ഞഞ് വെച്ചിട്ട് പോയവന ഞാൻ അന്നരം പറഞ്ഞ ചദ്യം ചെയ്ട്ട അന്ന് അങ്ങനെ പോയത് പിന്നെ അന് എന്തിന പോ ഞാനല്ലന്ന് വിട്ട് ഞാനു വന്ന് ഒന മേ പ്രത്യേകിച്ചും ഒരിതും ഇല്ല ഒരു വന്ന പോഓലുംല്ല പിന്നെ ഞാാന ഇനി എന്തോും പ്രതീക്ഷിച്ച
ഇനിീ പോവല്ല എന്റെ മുന്നേ പിന്ന
ഒന്ന് ആലോചിച്ചച്ച് നോിയടി ഇപ്പൊ അവൻന്റെത് ഏറ്റവും ാൻ കിടന്ന് പറഞ്ഞേന് അവൻ പറ സംശയം മാറിയിട്ട് വരാ ഇ
അതില് വരാൻ പറഞ്ഞ പോട്ടെ അത് അത് നമുക്ക് വിചാരിക്കാം എന്നിട്ടാ
ആഹ അതാ എന്നാ ല ഫസ്റ്റ് പന്ത്രണ്ടാം തീയതിയന്ന് ഞാൻ നിൻന്റെ അടുത്തും ഞാൻ വന്ന്ു പറഞ്ഞ കയ്ല് പിന്നെ അതിനശേഷം ഒരുനം ഇപ്പളും ഒരു മെസ്സേജോ ഒരു കോളോ ഒന്നുല്ല അവിടെ ഇരിക്കെട്ടെ അവന് ഞാനില്ലാതെ സമാധാനം ഞാനല്ലേ എപ്പോഴും ശല്യം ചെയ്യുന്നത അതുകൊണ്ട് ഇനി ഞാനരേ ശല്യം ചെയ്യാനും പോന്നില്ല അവനോ അവന്റെ സമാധാനത്തെ വിളിച്ചോട്ടല്ല ഞാൻ എന്തോ പറയാന് ഇങ്ങോട്ടൊരി ഇഷ്ടം ഇല്ലടി ഇത്രയും നാള് എൻന്റെ ഇഷ്ടം കൊണ്ടായി ആല്ല അവൻ പിന്നെ ആരാണ്ട് കാണിക്കാൻ വേണ്ടിയ എല്ലാം അവന്റെ തെറ്റുകൊണ്ട് പോവന്ന് വിചാരിക്കണ്ട അതുകൊണ്ട് ഇങ്ങനെ വന്നത് എന്നിട്ട് ഇപ്പ ഇന്നാളൊക്കെ വഴക്കിട്ടപ്പോഴും ആഹ അന്ന് ഒക്ക പഴക്കം റെഡീന്ന് ചുമ്മാ സംയിക്കല്ല ഇപ്പ എന്റെറെ ഭഗത്ത് ഒരു ജെറ്റുമില്ല അപ്പൊ അവനി ഇപ്പോൊ ഒരു കാരണമാണ് അവൻന്റെ ഭാഗം തെറ്റില്ലാ ഞാൻ പോയിന്ന് ഇരിക്കട്ടെ അങ്ങനെ ഇരുന്നോട്ടെ ഞാനന്ന് അന്നവനെവെച്ചിട്ട് പോയ പോക്കാ
ഇവനെന്തുവ ഇങ്ങനെ കാണിക്കുന്നെ?
ഉ ആഹ എനിക്കറിയത്തില്ല ഞാൻ ഇത്ര ഇതായിട്ടും ഇനി പറഞ്ഞിട്ട് കാര്യല്ല,
ജീവിതം കളയാന ഇവൻ ആള് കൊള്ളാല്ലോ
അന്ന് മഞ്ഞയും അന്ന് മഞ്ഞേ ആ മഞ്ഞ ഞാൻ പറഞ്ഞില്ലേ അന്ന് മഞ്ഞയും കണ്ണിനും ഒക്കെ വന്ന ദിവസ ഞാൻ പറഞ്ഞെടീ ഒന്നുകുടി ചി അഞ്ജലിയുടെ അങ്ങോട്ട അവരു വായിട്ട് എന്നെയും വിളിച്ചോണ്ട് ഇവിടന്ന് പോയി കണ്ണനും മൈന അഞ്ചിലീടങ്ങ് ആ അങ്ങനെ അവിടെ ചെന്നിരുന്നു എല്ലാരും കൂടി ഇട്ട് വട്ടം വളഞ്ഞിരിക്കുവ ഞാമ്മ അതലും പറഞ്ഞ എടി പിന്നെ ഒന്ന് സെറ്റായെ ആഹ ഞാൻപ പിന്നെ ഒന്ന് സെറ്റ് ആയായിരുന്ന്, അപ്പഴത്തേക്ക് എല്ലാരും കൂടി മഞ്ഞയും ഒക്കെ നിനക്ക എന്താ ഞാൻ മനസിലാല്ല എന്നിട്ട് അന്നരം എന്ത് ഈ ജിഷ്ണു മിണ്ടാതിരിക്കുന്നെ സമയംന്ന് അവനങ്ങനെ വെച്ചിട്ട് പോയ സമയത്ത് ഞാൻ അന്നേരം ങ്ങനെ പറഞ്ഞ ഇനി ഇങ്ങനെ സംശയം പറഞ്ഞിട്ട് പോ എപ്പം പറഞ്ഞഞ് ഇനി പോണ്ട അഞ്ജലിയൊക്കെ പറ അഞ്ജലി അല്ലേലേ പറയും വേണ്ടത് വിട്ടക്കെന്ന് പറയുവായിരുന്നു, നീ അവനങ്ങനെ കാണിക്കും നീ കരയേണ്ടി വരുമ എന്നൊക്കെ പറയുവായിരുന്നു. പിന്നീ നമ്മള്
ഒരു സ്നേഹത്തിന്റെ പുറത്തങ്ങങ് ചെന്ന്
ഉം
എന്നട്ട് ഇവന എന്തോ ഒരു പരിപാടി കാണിച്ചത്
അത അല്ലാതെ ഞാൻ വേണ്ടന്ന് വെച്ചിട്ട് ഒന്നും പോയതല്ല അന്ന് അങ്ങനെ പറഞ്ഞിട്ട് അവൻ പോയ പോക്കാം സംശയം മാറിട്ട് വരാൻ
ഉം
വല്ലവന്മാര് സെറ്റായി കാണും ഇനി ഞാൻ പോകണൂ ഇനി ഞാൻ പോയിട്ട്, കാര്യമുണ്ടോ എന്തെങ്കലും കാര്യണ്ടോ ഇങ്ങോട്ടൊരി അതാന്ന് ആലോചിക്ക ഇല്ലെങ്കി അങ്ങോട്ട് ഇച്ചരിെങ്കും എഫോർട്ട്ട്ട ആളാണെങ്കി പോട്ടെ ഇത് എനിക്ക് മാത്രം ഇഷ്ട ഞാനിതിപ്പോ ഞാൻ മാക്സിമം അങ്ങോട്ട് പോവാതിരിക്കുന്നണ്ടണ്ട് ഒരു കോളും ഇല്ല ഇതുവരെ അന്നത്തേന് ശേഷം ഒരു അനക്കും നിന്റെറ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ അന്ന് പക്ഷെ നീ നീ പറഞ്ഞ ചുമന്ന് വിളിച്ചോ പക്ഷേ ഞാൻ വിളിച്ചില്ല എന്തോ കാര്യത്തിനാ അയ്യേ എന്നെ ആ അവൻ അങ്ങനെ പറഞ്ഞിട്ട് പോയി സംശയം മാറിട്ട് വരൻ അന്ന് സന്തോഷമായിരുന്നു എന്തായാലും ശല്യംമില്ലാതെ ജീവിച്ചോട്ടെ,
ഇന്ന് ശ്രീഹരി ഇങ്ങനെ പറയുന്നട്ട് ജിഷണുവിന്റെ കാര്യം വിവരം
എന്താ പറഞ്ഞേ ആ എന്ത് വിളിക്കുവല്ലോ ചെയ്യുവോ
ണ്ട് നരെയും വിളിക്കാനും പറയാന ഒന്നും ഇല്ല പോണ്
ആഹ
അവമാര് പറയുന്ന ഇവന്മാര് വിളിച്ചു കാണും ഫോൺ കിട്ടാത്തണ്ട് ഇവന്മാര്, വിചാരിച്ചു കാണോ എന്നൊക്കെ ഞാൻ അറിയുന്ന
ഓ ഇത്രേ ഉള്ളു എന്റെ കാര്യത്തി അവനന് ഇത്രേ ഉള്ളു എന്റെ കാര്യത്തിൽ അവൻ ഇത്ര ഒള്ളൂ. അന്ന് ഞാൻ നി നിനക്ക് ഓർമ്മയ ഉണ്ടല്ലോ നിന്റെടുത്തു ഞാൻ പറഞ്ഞഞ് ഇപ്പനി ഇങ്ങനെ പറഞ്ഞിട്ട് പോയടി ഞൻ എന്തോ അന്ന അയച്ചാ അന്ന് ലാസ്റ്റ് വിളിച്ച അന്ന് ലാസ്റ്റ് വിളിച്ചത
കൊള്ളാം
നീത്രീ എന്നായിരുന്നു അഞ്ചിലങ്ങ് പോയായിരുന്നില്ലോ പിന്നെ
ആഹ അന്നൊരു ദിവസം പോയ അപ്പ അഞ്ജലിയൊെ ഒരുമാതി ഇങ്ങ പോയി ഇമാരി കറുത്ത്
പിന്നെ മനു അന്ന് കണ്ട അന്നണാര്ന്ന് അത് ആഹ് അത് ഞങ്ങള് വന്ന അന്ന് ഞാനും അണ്ണനും ഒക്കെ പോയ ദിവസം എങ്കി ഞാനങ്ങ് എന്തോ പിന്നെ അവര് അങ്ങ് പോയി കണ്ണനും മുന്നെ അങ്ങ് പോയിതിരിച്ച് പിന്നെ ഞാനും അവളും മാത്രായിട്ട് അവിടെ ഇരുന്ന് അന്നരം ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചു പിന്നെ മുഖ അന്നിട്ട് ഞാൻ ചോദിച്ച് ഇപ്പ ഇല്ല അത് പെരട്ടുന്നില്ല അപ്പഴേ അവള് ഇങ്ങോട്ട് പറഞ് നിനക്ക് എന്നെ കണ്ടപ്പോ മനസ്സിലായില്ലേ അപ്പ ഉപയോഗിക്കുന്നില്ലെന്ന് കാ ർണാ മൊത്തത്തി അങ്ങ് മാറി മൂഖത്ത് നറച്ച്കുരു മറിച്ച് കണ്ടായിരുന്നൊ കുരു ഉണ്ടായിരുന്ന നീ കണ്ടപ്പം അതാ ഹോസ്റ്റലൊക്കെ വെച്ച് നല്ലേയല്ലായ്രുന്നോ ഇനിയിപ്പ തേക്കുമ്പോ വെളുക്കുവായിരിക്കും ഒന്നൂടി നീ ചോദിക്കവല്ലോം ചെയ്തോ കുരുന്റെകാര്യം
ഞാൻ ചോയ്ച്ച് ശ്രീ ഹരീടെ മുമ്പിരുന്ന ചോയ് ഇല്ല അന്ന് പറഞ്ഞില്ല ഇതുകൊണ്ടാന്ന് പറഞ് വെള്ളവൊന്നും കുടിക്കത്തില്ല ഇങ്ങനെ അസുഖം വന്നോണ്ടാന്ന് ഇങ്ങനെ പറഞ്ഞു
ആഹ് ഇത് നിർത്തി സംഭവം ആ ഞാനന്ന് ചോദിച്ചപ്പോ ഇതാ പറഞ്ഞെ എടി എൻ എല്ലാം നിർത്തി ഇപ്പൊ ഒരു ക്രിമും കാരണം അവള് പേടിച്ചന്ന് അന്ന് ഈ വയറു ഭയങ്കര വയറ് വേദന ആയിരുന്നു നീ ഇങ്ങനെ വന്ന് ഭയങ്കര വേർ ആ അപ്പം അവള് പേടിച്ചെന്ന് ഡോക്ടറോടൊക്കെ ചോദിച്ചന്ന് ഡോക്ടറെ ഞാനിങ്ങനൊരു വൈറ്റിനിങ് ക്രീം ഉപയോഗിക്കുണ്ട് അതുകൊണ്ടു വല്ലോം ആയിരിക്കുവൊ അപ്പം ഡോക്ടർ അല്ല എന്നൊക്കെ പറഞ്ഞന്ന് പിന്നെ അയ്നേഷം നിർ ത്തിയെന്നാ പറഞ്ഞെ ഇനി പിന്നെ ഉപയോഗിക്കോന്ന് അറിയത്തില്ല
പിന്നെ മുഖമൊരുമാതിരിയിരുന്നു ഉപയോഗിക്കക്കുവോ
അതാ ഒരുമാതിരി അങ്ങ്ഇതായി മറ്റേ അവര് ആ ഇത് അവര് എഫ് ചിന്നു ചിന്നും അവളും കൂടി എഫ്റ്റുയും എന്ന് പറയുന്ന ഒരു സംഭവോണ്ട് ഹലോ ആ അത് മേടിച്ചായിരുന്നു അത് മേടിച്ചിട്ട തോന്നുന്നു കുരു വന്നെ അപ്പൊ അവള് പറഞ്ഞു അത് എനിക്ക് പിടിച്ചില്ല എനിക്ക് കുരു വന്ന് ഇപ്പോ ഒന്നും തേക്കുന്നില്ല അത് കൊണ്ട് വലതായി പിന്നെ ചിന്നൂന് ആ അതാണ് ചിന്നു എടക്ക് ഇടുവാര്ന്ന് ആ
അങ്ങനെ പറഞ്ഞില്ലേ
ന്നുന് അല്ലേലും ചിന്നു അങ്ങ് വെളുത്തന്നക്കെ അങ്ങ് പറഞ്ഞോളു ആപഷേ ഇത് കഴിയുമ്പോഴായിരിക്കും അതിന്റെ എഫക്ട്
ആഅതാ ആ കൊച്ചു പെണ്ണിന് കൂടെ മേടിച്ചിട്ടു കൊടുത്ത്
വൈറ്റിനിം ക്രീം അല്ലാതെ വെളുക്കാൻ വല്ല സെറോം പൈസയ ഉള്ളവര്ക്ക് ഇപ്പം സെറോ വൈ വൈറ്റമിൻ സിയും സെറവും ഒക്കെ മേടിച്ച
സത്യം അത് മതിയായിരുന്നു ഈ വൈ ഇത് മേടിക്ക് ഇത് മേടിക്കുന്ന പൈസ മതി ഇതിന് എത്ര അറു എഴുന്നൂറ് രൂപ എങ്ങാണ്ട
എഴുന്നൂറ് എണ്ണൂറോ ഇന്നാള് എൻ ഞങ്ങള് ഹോസ്റ്റലിൽ ഇരുന്നപ്പോൾ എന്നെ കൊണ്ട് അവള് ഓർഡർ ചെയ്പ്പിച്ചാരുന്നല്ലോ
ആഅതിന്റെ പൈസ മതിയല്ല മറ്റേത് മേടിക്കാൻ
സെറം ആകുമ്പ സേഫും ആ ഇങ്ങനെ ഓരോ വീഡിയോ ഒക്കെ ഇപ്പോ കാണാം കാണാൻ നല്ല ഇനി ഓരോ സെറോക്കെ ഉണ്ടല്ലോ
ഉം
ഉം പിന്നെ എങ്ങനുണ്ട് ജോലിയൊക്കെ
ജോലിയൊക്കെ അങ്ങനെ പോകുന്നുണ്ട് അവിടെ ഇവിടെക്കെ തൂങ്ങി തൂങ്ങിരുന്നങ്ങ്
അവര് എന്തോ എന്നോട് അത് ചേച്ചി മാരിയു